ഇല്ലേ
ആഹ് കേൾക്കുന്നുണ്ട് എന്തൊക്കെയുണ്ട് ഏ എന്താ മഴ യൊക്കെയുണ്ടോ?
മഴ പെയ്തോണ്ടിരിക്കനിണ്ട് മോൻക്ക് അന്നേരം കൂടി ഫുഡ് കൊടുത്തോണ്ട് ഇടി വല്ലാണ്ടില്ല ചെറുതായിട്ട് ഇങ്ങനെ ഇങ്ങനെ മൊരളനുണ്ട്
ആഹ് മൊരളനിണ്ട് ഇവിടെയും അയിന്റെ അടിയിലോ വല്യൊന്ന് പൊ ഇവിടെ അയിന് പൊട്ടുമ്പോ തന്നെ ഇൻവേർട്ടർ ഇങ്ങനെ താകുകയാണ് ഇവിടെല്ല പ്രശ്നം അതാണ് ബ്രേക്കർ താകും ഇതാണെങ്കിൽ ഓട്ടോമാറ്റിക് ആക്കി വെച്ചക്കണല്ലേ ഒരു ചെറിയ കുട്ടികൾ അതോ മിന്നുമ്പോ ത്തിനും അങ്ങ- ആ ഒരു കണക്കിന് സേഫ് ആണ് പക്ഷെ ഒരു കണക്കിന് ആലോചിക്കുമ്പോൾ ഇൻവേട്ടർ ഇല്ലാത്തത് ഫലം എന്താണ് വിചാരിച്ച അയിന്റെ ബേക്കിലന്നെ- എങ്ങനെ-
ആഹ എനിക്ക് -എന്റത് ഓനെ പൊന്തിച്ചിട്ടകണം അതെനിക്ക് ഭയങ്കര പേടിയാണ് എനിക്ക് പിന്നെ അത് പി ഞങ്ങളുടെ ഇവിടെ പണി പിന്നെ സീലിങ്ങിന്റെ വർക്ക് നടന്നുകോണ്ടിരിക്കുന്ന സമയത്ത് ജിപ്സം വർക്ക് നടന്നോണ്ടിരുന്ന സമയത്ത് ഇപ്പൊ ഒരു നേര- തൊളച്ചക്കണത് പൈപ്പ് ഇതിൻടെ ഉഉള്ളിൽട്ടാണ് വയറിങ്ങിന്റെ- പൈപ്പ്- അപ്പോ ഷോർട് വന്നിക്കണ് ഉള്ളില് പിന്നെ ഹൗസ് വാർമിങിന്റെ തലേ- ഒരു വയറിങ് മൂത്തച്ചൻ തന്നെയാ ചെയ്തിട്ടുള്ളത് അപ്പൊ പിന്നെ തലേന്ന് ഇതിന്റെ ഇതിന്റെ- തലെന്നു ഹൗസ് വാമിങ്ങിന്റെ തലേ ദിവസം ഇതേപോലെ ഇങ്ങനെ ഇ ബ്രേക്കർ താന്നന്നെ ഇതിങ്ങനെ ഷോർട്ട് വരുമ്പോളേ- അപ്പൊപിന്നെ അത് - കാക്കും പിന്നെ ശരിയാക്കാന്ന് പറഞ്ഞാങ്ങാണ്ട് അതാണ്ടങ് ഓഫ് ആക്കി ഇട്ടതാ പിന്നെ അത് ഇന്നെ വരെ അവനവന്റെ പെരക്കാരാവുമ്പോ പിന്നെ കണക്കോല്ലേ പണി പിന്നെ ശരിയാക്കലില്ല അപ്പൊ ഇതിപ്പോ ഇ മഴക്കാലൊക്കെ ഇനി വരുമ്പോ- അപ്പോഴാണ് എനിക്ക് ടെൻഷന്.
ആഹ് ഈ കുഞ്ഞു മക്കളും അല്ലേ ആഹ് രാജു അയ്‌ന്റെ മുന്നൊന്ന് ശരിയാക്കിച്ചാൽ മതി വേഗേ
പറയനണ്ട് അപ്പൊ നോക്കട്ടെ തിരക്കാണ് തിരക്കാണ് റിയണ്ട്. പിന്നെതന്താ വെച്ച കഴിഞ്ഞാല് ഇതാണേ എന്താ പ്രശ്നംന്ന് വെച്ച കഴിഞ്ഞാല് പിന്നെ ഇനിപ്പൊ സീലിങ്ങ ക്കെ പൊളിക്കണം. എത്ര പൈസ മുടക്കി ചെയ്തതാണ് അപ്പ അയിന്റെ പെയിന്റിങ്ങും പുട്ടി അടിക്കലും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതക്ക എടുക്കണം ന്നറി എന്താ കാട്ട എനിക്കറില ഒരു തല നമ്മളൊക്കെരു ഉണ്ടാക്കി കഴിയുമ്പോത
എന്തെങ്കിലും ന്റെ അടിയിൽ വന്നാല്ലോ പ്രശ്നം താണ് പി പിന്നെ അതല്ല ഈ നന്നാക്കി കഴിഞ്ഞാല് പിന്നെ നമ്മുക്ക് രണ്ടാം പണിയാാണ് ഇതേ ഫുള്ള് നന്നാക്കാറണത് ഈ മക്കളെ കൊണ്ടൊക്കല്ലേ.
സീലിംഗ്ങ്ങരോട് പറഞ്ഞിക്ണ് പറ്റിയതാണ് അപ്പൊളിച്ച കിഞ്ഞഞ ങ്ങളെന്നെ വന്ന് റെഡി ആക്കിത്തര ന്ന് പറഞ്ഞിക്കണ് ഒൽ ഓക്കേ എന്നൊക്കെ പറഞ്ഞീനു അന്ന് ഇപ്പ ഇപ്പൊ കൊറെ കാലയില്ലേ അതൊക്കെ ആ ചൂട്ടോട്ക്ക തന്നെയാണ് ചെയ്യാണച്ചെങ്കില് ചെയ്തന്നീനു ഇനീയിപ്പൊക്കെ കണക്കന്നെക്കാര
പക്ഷെ ചെയ്യാഞ്ഞാൽ മ്മക്ക് ന്നെയാണ് കതേഡ്
പോലെ ആണുങ്ങൾ കൂടി ഇല്ലാത്ത്പോ നമ്മൾത് എന്താ ചെയ്
ആ ഇനിയിപ്പോ എന്തെങ്കിലും വന്നാലും ഞമ്മളെ എന്ത മക്കളും കൊണ്ട് നമ്മളെന്താ ചെയ്യാന്നുള്ളതില ബേജാറാവും ഞമ്മള പക്ഷെ പ്പ
തോന്ന എല്ലാ തുങ്ങന ഫ്രഡ്ജും ടിവി യും ഫോണും അങനെ ഓഫാക്കൻ നടക്കണ്ടേ തിപ്പോ അങ്ങനെല്ല
ഇതിപ്പോ താകാണ് ഞങ്ങക്കിതിപ്പോ ഇത് മിനിറ്റിന് മിനിറ്റിന് താകാണ് പക്ഷെ ഒരു കണക്കിന് സേഫ് ആണ്, പക്ഷെഅത് എന്നാലും ഇത് കുട്ട്യാളീം കൊൺ ഉണ്ടകുമ്പോ അത് ഇൻവെർട്ടർ ഇള്ളതും ഇല്ലാത്തത്തും ഫലം ഒന്നാണ് വിചാരിച്ചു അങ്ങനെ നോക്കുവാണേ ഞാൻ പറയും ഇനി - ക്കാലാകുമേക്കെ രാത്രി ഇതേ മാതിരി ഇടി മയക്കാവുമ്പോ ഫാൻ ഇല്ലാതേ പറ ഏത് മഴായാലും-
അത് സത്യല്ല അതിന് സോണ്ട് കേട്ടില്ലെങ്കി എന്റെ വാപ്പ ഉറങ്ങൂല ട്ടോ ആ ഇവിടെ തന്നെയ പ്രത്യേകതയാണ് ഇത്ര മഴയായാലും പറയും കെട സമയത്ത് എ സി ഓണക്കൂ അമ്മച്ചിയേന്നു പറയും അപ്പൊ ഞാൻ എന്ത്‌ ചെയ്യും ഫോൺ അങ്ങ് കൊടുക്കും ഓണാക്കി കഴിഞ്ഞ ഞാൻ ഓഫ്‌ ആക്കിടും
ഓഫ്‌ ആക്കിയാലും അതുപോലെ തന്നെ അറിയും
തന്നെ ആ ഞാൻ പിന്നെ ഏ സി വെക്കും കുറച്ച് കഴിഞ്ഞ് അങ്ങട്ട് ഇതായി കഴിഞ്ഞാല്- ചൂവേ ചൂട് പോയെ തണുപ്പ പായി കയ്ഞ്ഞാലേ ഇൻക്കാണെങ്കില് ചൂടക്കെ ഇന്നെ കൊണ്ട് ഇത്രയും താങ്ങൻ കഴിയാത്താണ് തണുപ്പ് അരൂ കൂടി പോകാൻ പറ്റൂല
ഓരോത്തര് ഓരോ ശരീരം നമ്മളെ ഇപ്പത്തെ മക്കൾക്ക്- കെടന്നാല് ആ ഫേൻ ഇല്ലാതെ ഓലൊന്നും ഉറങ്ങനനില്ല അല്ലാതെ
ന്റെ ആളാണ്.
ആഹ് അതന്നെയാണ് ഇപ്പത്തെ പക്ഷെ ഞാൻ പറയാ ഈ തണു പ്പായാലും ഞമ്മളെ മക്കളല്ലേ വിചാരിച്ച് കാണ്ട് ഞാനൊന്ന് പിന്നെ ഇത് പൊതപ്പ്ട്ടോട്ത്തോക്കും. ആഹ് ആ പൊതപ്പ് ഇട്ടൊട്ക്ക് ണതേ അറിയുള്ളൂ. അപ്പോത്തിന് നാം പറിം ഏത് ഒർക്ക ത്തിലായാലും അത് പ്പോത്തിനാണ്ട് താണ്ട് കാലോണ്ടാണ്ട് നീക്കിടും. ഞാൻ പറിം എന്തൊരു മക്കള പ്പത്തെ മക്കള് റിം ഞാന്. ഒരു തൺ പ്പുംല്ലാത്ത തണ്പ്പ്ല്ല പക്ഷെ ചൂട് ഭയ
ഭയങ്കര ചൂടാണ് ഇബടെയെക്കെ അതന്നെ പ്രശ്നം.
ഞാൻ പറിം മഴ പെയ്താ നമുക്ക് ണ്ടാവല്ലോ ഒര് തണുപ്പ്ള്ളരു കാലാവസ്ഥരാ അതില്ലേ അറിം ഞാൻ. ന്
ഇങ്ങണ്ടാവോ മഴത്ത് ഇതൊരു ഫീലിങ്ങുംല്ലാ റിം.
ഇപ്പൊ ഒരു ഫീലിംഗ്സും വരണില്ലാട്ടോ. പക്ഷെ ഇന്ന് ഞാൻ പറയാ മഴ ഇങ്ങട്ട് അടച്ചുടിച്ചുമ്പോ വാർപ്പിന്റെ വീട്ടില് സുഖായിരിക്കും. നല്ല തണുപ്പുള്ളതീലണ്ട് വരുമ്പോ വാർപ്പിന്റെ വീട് തന്നെയാണല്ല
ഇണ്ടാവും ചെയ്യും
അപ്പൊ നമുക്ക് വാർ പ്പിന്റെവീടാണ് സുഖംന്ന് വിചാരിക്കും നമ്മള്. എന്താന്നട്ട് ഫുഡ്ഡൊക്കെ കുട്ടിക്ക് കൊടുത്തോ?
പ്പം ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കിടക്കാ നേരം ഫുഡ് കൊടുക്കണം.
ഫുഡ് എന്താണ് ബാക്കിയിണ്ടോ?
ആഹ് ബിരിയാണി ഇണ്ട്. പിന്നേ ചിക്കനും ഇണ്ട്.
അല്ല ബാ
ആ ഞാനൊ ഒക്കെ കൊടുത്തയച്ച് തറവാട്ട് കൊക്കെകൊടുത്തയച്ച് ഇവട്ക്ക് ഞങ്ങക്ക് കയിക്കാ ള്ളത് മാത്രേ
ആഹ് തറവാട്ട്ത്ത ചെളക്ക വന്നു മുത്തച്ചള
ആഹ് ഓളെ ഉമ്മ മരിച്ചീന്ന്പ്പോ ഒരു രണ്ടു മാസായിട്ടൊളൂ അപ്പൊ ഓൽക്ക് പെരുന്നാളില്ല അവിടെ അപ്പോ ഓള് മദ്രസ പൂട്ടിയ സമയ പെരുന്നാളിൻ്റെ മുന്നെ പോയിങ്ങാണ്ട്
ആ നിന്ന് പോന്നുണ്ടാവും
പെരുന്നാളിന്റെ ആ തലേന്നാ വന്നത് അപ്പൊ പിന്നെ മൂത്തേച്ചി വേരും ഒരാള് വീട്ടില്ലാതെ നടക്കൂല്ല
അങ്ങനൊവുമ്പന്നാതിന് മറ്റക്ക അല്ല ഇപ്പ വന്നോ
ഇപ്പ വന്നിട്ടില്ല ഇപ്പ ഇനി ഇന്ന് രാത്രി ഇവിടെ ഇറങ്ങന്ന് രാത്രി സ്കാരം കൊടുക്കാനാവുമ്പത്തിന് എറങ്ങും
ഏ പറഞ്ഞമാതിരി ഇപ്പര് വന്നാല് വയസ്ള്ളോലാകുമ്പോൽക്ക് ഓലെ ചിട്ടൊക്കെ അനുസരിച്ച് ക്കണ്ടിരു ങ്ങക്ക് പിന്നെ വേറെ പോന്നതോണ്ട് ആ പ്രശ്നം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പ്പൊ
ആഹ് പക്ഷെ അതൊക്കെ കണക്കന്നെ ഒക്കെ ഓനോട് ചോ ക്കതൊന്നും ചെയ്യാനും
ഉം അതന്നെയാണ് ക്ഷെ ചെല വീട്ടിലൊക്കെ ങ്ങക്ക് സ്വന്തായിട്ട് അയച്ചരലല്ലേ ങ്ങള ഹസ്ബൻഡ് ചേലോലൊക്കെ പ്പളും മ്മാൻ്റി ഏത് വേറെ പോയാല് പ
ട്ടോ ഞാനങ്ങനെ ഫസ്റ്റൊക്കെ അങ്ങനെ ആയിരുന്നു മോളാണീന്റെ മുന്നൊയൊക്കെ ന്നട്ടൊന്നും തെരൂല്ല ല്ല അയ്ല് കണക്കു നോക്കാര പിന്നെ അതാളെ തന്നെ മനസ്സിലായിട്ട് പിന്നത്തെ വരത്തിന് നിക്ക് ല്ല പറഞ്ഞോ
ആ ആ
കൊറേ ആയിട്ട് കൊറേ ആയി അഞ്ച് അഞ്ചെട്ട് വർഷം മുന്നെയായിട്ട്
ഏ വിടെ ഇനക്ക് ഇബടെ ന്റെ വീട്ടത്തെ ഇവിടെ ഹസ്ബൻഡിന്റെ ചങ്ങായിന്റെ മ്മയൊക്കെ വേറെ പോയിക്കണ് പറുമ്പോ വേറെ പോയിരണം കുറച്ച് അടുത്തടുതന്നെയാണ് എന്നാലും വേറെ പോല ആ അമ്മാന്റെ കഴിക്കെയലപ്പഴായിക്ക ഉത്ച്ചി ഇങ്ങനെ പറയേ അപ്പൊ അക്കെ എന്ത് കേതിയട ആഹ അങ്ങുടെ ഈ പത്ത്പ്പ വച്ച് മാസം കൊടുക്കും അപ്പൊ ഈ ഈ ഒരു ത്താക്ക് ഒരു മോള ഉള്ളൂ അപ്പൊ ഓല്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടർ മതി മ മൂത്തശ്ശിക്ക് നാലഞ്ചു മക്കളുംണ്ട് അഐക്ക് വരാ മരുവോന ഉണ്ട് ഒക്കെ ഉണ്ട് അയ്നീ പത്രുപ്യ കൊടുക്കുംണ താത്താക്ക് തിഞ്ഞില്ലെ താത്ത പോയി മാടി. ഏ നിങ്ങളെ പത്രുപ്പിയാ ഇത്ര വലിയ ഒരു മാസം കൊണ്ട് കഴിഞ്ഞോന്ന്. ചോയിക്കുമ്മാ
ചതവൊക്കെ നടക്കാത്തെ കാര്യങ്ങളാ
വെല്ലിമ്മാര് ഞാൻ പറയാ അങ്ങനെ ഇഷ്
അങ്ങനെ ശീലാക്കിക്കണ്ട. ഞാനും പറഞ്ഞു ഔ കൊണ്ട് ഞമ്മളെന്നെ കൊറേ ഷീ ശീലങ്ങൾ മാറ്റി രണ്ട് പറയ് ഇപ്പള് ‌ ഞങ്ങള് വേറെ പോന്ന് എന്നാലും തറവാട്ട്ക്ക് പത്ത് മാസം ആയെ
ആ പക്ഷെ ഭയങ്കര
ആ ആ അതൊക്കെ ഷെയിഞ്ഞാല് അവിടെ പോരൊക്കണ്ട്. ഓലൊക്കെ നാട്ടിലുള്ളോരാണ്. ഓരൊക്കൊണ്ട് ഒന്നും ഒന്നിനും കഴിഞ്ഞീല്ല. അതല്ല പറച്ചിൽ നാട്ടിലാണെങ്കിലും ഗൾഫിലാണെങ്കിലും ഒക്കെ വരണതല്ലേ
ആ ഒക്കെ ഒരുപോലെ തന്നെയാണ്. പക്ഷെ ഈ ഉമ്മമാരെ കയ്യില് കൊടുത്തിട്ട് നമ്മൾ ഉമ്മമാര് വിഹിതം വെച്ചു തെര്ആന്ന് പർണത് എന്ത്മാതിരി എടങ്ങേറ് ടുള്ള ഒരു സംഭവാണ് പറയും ഞാൻ. കാരണം നമുക്ക് എത്തിച്ച നമ്മളെ ഹസ്ബന്റ്മാ അവരോട് നമ്മക്കന്നെ നേരിട്ടയച്ചരാൻ നോക്കിയാ അതുണ്ടാവൂല ട്ടോ. കുറച്ചും കൂടി ആയി ച്ച് നമുക്ക് ചോദി പക്ഷേ ഇത് ഇമ്മമാര്ക്ക് നമ്മൾക്ക് ഉമ്മമാര് ഇതിലെ ഓലയച്ചു ആ ഓലയച്ച ച്ചു കൊടുക്ക്ണ്ടാവും.
ഇപ്പൊ അങ്ങനത്തെ കാര്യത്തിനല്ല ട്ടോ ഇതിപ്പോ എങ്ങനൊയൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല് തേങ്ങപ്പ തേങ്ങ ഇട്ടിരുന്നാള് ഞങ്ങള് പോയ സമയത്ത് തൊടങ്ങി ഇവിടെ തേങ്ങേടത്. ഇവിടെ തേങ്ങ മൂട്ടി തേങ്ങാപോത്ത് തേങ്ങേടെ ഞങ്ങള് തൊട്ട വീട്ട്ക്കാണ് ഏട്ടനാണ്. അയാൾ ഉമ്മാനെ കാണു മുങ്ങി നട അയ്ന് കൊറച്ച് സാമർത്യം കൂടു തലാണ്. ന്നറന്നങ്ങാണ്ട് പിന്നെ അങ്ങനെ മുങ്ങിനട പിന്നെ കൊടുക്കണ്ട കൊടുക്കണ്ട ഇതാണ്ടേ എന്നിട്ട് പിന്നെ തേങ്ങ എടുത്തു തേങ്ങ പിന്നെ ഞങ്ങള് വരണീന്റെ രണ്ട് ദിവസം മുന്നേ ആയപോഴ്തേന് കൂടെ കണ്ട് സമാധാനഉണ്ടായിരുന്നു താട്ടാന് ആട്ടാന് ഇവിടെ ഇണ്ട് കൊ കിട്ടിയ ആട്ടിയ മതിയ ന്ന് പറഞ്ഞങ്ങാണ്ട് കൊണ്ടുപോയി പക്ഷെ പിന്നെ ആട്ടാൻ വേണ്ടിട്ട് നിന്നു. എന്നിട്ട് അവിടുന്ന് തേങ്ങ പൊളിച്ചു കൊണ്ടെത്തിക്കയാരുന്നു. പിന്നെ ഞാൻ തന്നെയാണ് പിന്നെ പൂളു അതേപോലെ എടുത്തൊക്ക്‌ ഉണ്ടാക്കുക്കെ ചെയ്തു എന്നിട്ട് ചെയ്തിട്ട് എൺപത് തേങ്ങ കൊടുത്തിണ്ടട്ടോ. രണ്ടി ഇത്ര എണ്ണം കാണു പതിനാല് ലിറ്റർ എണ്ണ ആട്ടികൊണ്ടന്നിട്ട് ഇട്ടിട്ട് രണ്ട് ലിറ്റർ എണ്ണ അങ്ങിട്ട് നെയ്യ പൊട്ടീട്ടേ അപ്പൊ നമ്മള ഒറ്റക്ക് നമ്മളതാ ക്ക് ഞങ്ങക്ക് എട്ട്ഞ്ച് അഞ്ചെട്ട് ലിറ്റർ എണ്ണ ഇടങ്ങേർ ആയ പറയും ചെയ്തു കാക്കുന്നോട് നമുക്ക് എന്തേിലും പറയാൻ പോല് ഉണ്ടോ.
അതാണെ ഞമ്മക്ക് കിട്ട് ട്ട്ണത് ഞമ്മക്ക് വാങ്ങ്യയ്ക്കാ പറയാൻ പറ്റൂലല്ലോ ഇതീല്
ആഹ് അത അട്ത്ത വീട്ട്ത്തെ താത്ത പറയാണ് അനക്ക് ങ് ങ്ങൾ ഇതു കൂടെ എടുത്തോളി ന്ന് പറഞ്ഞു കൊട് ചൂടായി ഈ കുഞ്ഞ്യ കുട്ടിനേറ്റ് ഞാനിത് നേരം വെള് ഇതൊക്ക ഇട്ണൂ എട്ക്കുണൂ ഇതാക്കു‌ണു ഒണക്കെച്ച ചാക്കിലാക്ക്യാേ ഓല് കൊണ്ടോയി ആട്ടാൻ കൊണ്ടോയി ആട്ടിങ്ങാണ്ട് എണ്ണേയ്റ്റ് ഓലങ് പോയി ഇന്നട്ട് അവ്ട്ന്ന് രണ്ട് ലിറ്റർ എണ്ണ കൊടുത്തയച്ചു
എട്ങ്ങാറാലേ ഞാ പറയാ ഞമ്മക്ക് ഞമ്മളാട്ടിയാലേമ്മ ക തേങ്ങിം ഇട്ത്തൊട്ക്കാ അമ്മളന്നെ എല്ലാ മെന്ക്കെടും നമ്മള് മെൻക്കെട്ട്ട്ട് പിന്നെ
ടോക്കൻ വല്ലോ വാങ്ങിവച്ചേക്കണം അവിടെ തറവാട്ടി കൊറച്ചടു കുട്ടി പോണെ ഒരു പതിനഞ്ച് മിനിറ്റ് നടക്കാം പയിനഞ്ച് ഇരുപത് മിനിറ്റിനടുത് നടക്കാനുണ്ടാവും അപ്പൊ ഞങ്ങള് നല്ലത് കൊണ്ടൊന്നു തരാർന്നു എടി മണിവരെ ഇവിടെ കാത്തിരുന്നു പോകാതിത് അത് എന്തിന ഞാ നല്ല അങ്ങനെ അക്കുന്റെ ഫ്രണ്ട്‌സ് വരുന്നിണ്ട് അപ്പൊ സാധനം വാങ്ങനാ എന്നിട്ട്പർഞ്ഞു അത് ഹി ഹിന്ദൂസ് ഫാമിലിക്ക് കൊടുക്കാൻ പറ്റില്ല അപ്പൊ ഇവിടെ കൊണ്ടന്ന അത് ഞാൻ കൊടുത്തേക്കാം നിങ്ങള
ആയ്ക്കോട്ടെറഞ്ഞു ഞാന് ഞമ്മക്ക് വക്കാന മതിയല്ലോ അങ്ങോട്ടത് കൊടത്തെ ചേട്ടാ അങ്ങോട്ട്ഞാപറയന്നെക് അങ്ങട്ട് കൊടുത്തയച്ചിക്കണ് അങ്ങട്ട് കൊടുത്തയച്ചിട്ട് ഞാനിവിടെ വന്ന് നെയ്യുവൊക്കെ മാറ്റിവെച്ചതേ
ഞാൻ പറയാ ഈ ഉമ്മമാർക്കൊന്നും ഇഞ്ഞും വച്ചാനായിട്ടില്ല അറയാന്